ഹലോ കേക്കാവോ ഹലോ കേക്കുന്നുണ്ടോ കേക്ക്ന്നുണ്ടോ കേക്ക്ന്നുണ്ടോ
ആഹ് കേ കേക്ക്ണ്ട്
എന്തൊണ്ട് അവിടെ വിശേഷം വൈകിട്ട് ട്ട് വൈകുന്നേരം ആയില്ലേ ആഹ് കേക്കുന്നുണ്ടോ ആഹ് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരി ക്കിന്ന് ആഹ് ചായയൊക്കെ കുടിച്ചു കുടിച്ചു
ശരിക്യണ്ട് കേൾക്ക്ണ്ല്ലല്ലോ ചെറീയ ശബ്ദാ അയ്ല് കേക്ക്ണെ
ആഹ് എനിക്ക് എനിക്ക് അറിഞ്ഞൂട അതെന്താ അങ്ങനെ കേക്ക്ന്നെ എന്ന് ഏഹ് മനസ്സിലാവുന്നോണ്ടോ പറയുന്നേ ക്കെ
മനസ്സിലാവാണ് ണ്ട് ശബ്ദം കൊറവാ ആണ്
ആഹ്‌ കൊഴപ്പവില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവോ എന്ന് വെച്ചാ എനിക്ക് തോന്നു റേഞ്ചിന്റെ പ്രശ് ന്നോ തോന്നാ
ആഹ് അതാവും
പ്പഴും ഇപ്പൊ കേക്കാവോ
ഇപ്പളു അതേ ശബ്ദം തന്നെ ചെറീയൊരു ശബ്‌ദയ്ട്ട് കേൾ ആ കേൾക്ക്ണ് ണ്ട് കൊർച്ചീച്ച
ആ പിന്നെ എന്തോണ്ട് വൈകിന്നേരം ഇനി എവിടേലൊക്ക രാത്രീല് കറങ്ങാനാണൊ മ്പോന്നൊ അതോ വീട്ടിത്തന്നിരിക്കുവാന്നോ എ വൈകിട്ട് എങ്ങോട്ടെങ്കിലും പോന്നുണ്ടോ വൈകിട്ട് രാത്രീല് ഹലോ ഹലോ വൈകിട്ട്
ആന്നല്ലേ യെൻ്റെ വീടിൻ്റെ അപ്പർത്തൊരു വീട്ടിലൊരു വെള്ളക്കള്ളർ വെള്ള നടത്ത് ത്തിലുള്ളൊരു പൂടപ്പട്ടിയുണ്ട് എന്തുവ ഞാൻ പ ആ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നെ കേക്കുന്നു ണ്ടോ ആ എൻ ആ കേക് എൻ എൻ്റെ വീടിന്റപ്പർത്തെയ് ഒരു വെള്ള നെറത്തിലുള്ളൊരു അ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതേ ഹെന്റെ വീടിന്റ അപ്പർത്തെ വി ട്ടില് ഒരു വെള്ള നെറത്തിലുള്ള ഒരു പൂടപ്പട്ടിയൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ നോക്കുവാരുന്നു അതാണെങ്കി ഇങ്ങനെ കയറൊക്കെ ഇങ്ങനെ കടിച്ചു പിടിക്കേ അങ്ങനെയൊക്കെ ചെയ്തോണ്ടൊക്കിരി ക്കുന്ന പട്ടി ഉം വീട്ടില് പട്ട് ഈ പൂച്ചെയെന്തെ ലുണ്ടോ
പൂച്ചിം പട്ടിയൊന്നുല്ല്യ മീന്ണ്ട്
മീനെ വളത്ത്ന്നുണ്ടോ ഈ ഗപ്പി പോലള്ള
ഗപ്പിയല്ല ണ്ടാക്കി ചെള്ളു
ആണോ
ആഹ് ന്താ പല കളർ മീനുകളില്ലേ കളറ്
ആ മനസ്സിലായി അലങ്കാരം വേണ്ടിയുള്ള മീനുകള് ആ മീന് ആ ആ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് മനസ്സിലായി അപ്പൊ വീട്ട ഇതിന് വേണ്ടി പ്ര ത് പ്രത്യേകമായിട്ട് ഈ ഫിഷിന്റെ ടാങ്കക്കെ ഉണ്ടോ
ആഹ് അതന്നെ ഗ്ലാസ്സിന്റെ ഗ്ലാസ്സിന്റെ
ആഹ് ആഹ്ആ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ അപ്പൊ ഈ മീൻ എന്തുവാ തീറ്റയൊക്കെ കൊടുക്കുന്ന എന്തുവാ മീന്
എ അത് കൊടുക്കുവൊ
ആ അത് കൊറേച്ചെ ഇട്ട് കൊടുക്കൊ അതൊ ദിവസം എത്ര എത്ര വെ
അല്ല ദിവസം ഒരു നേരം കൊടുക്കൊളളൂ ഇത്തിരിചിട്ട്ടുക്കാൻ പാടുള്ള് ഓവയാൽ അരു ചാവും
ആന്നല്ലേ കൊറേച്ചിട്ട് കൊടുക്കും പണ്ടേ ഉണ്ടോ ഈ മീനെയൊക്കെ ഇങ്ങനെ വള ന്നുണ്ടോ പണ്ടേ അതോ ഇപ്പ തുടങ്ങിയതാണോ ഇതൊക്കെ
കുട്ടികൾക്ക് ഇഷ്ടാണ് അപ്പൊ ഓര് ഇങ്ങനെ നിർബന്ധിച്ചപ്പോ വാ വാങ്ങിയതാണ് ഒരാൾ ഇണ്ടാക്കി തന്നാണ്. ഗ്ളാസ് അത് ഈ നമ്മളെ ഈ യാ അലൂമിനിയത്തിന്റെ പണി എടുക്കൂലെ ഈ ഇപ്ളേത് പ്ലൈവുഡിന്റെ കബോർഡെക്കെ ഇണ്ടാക്കൂലേ ആ അപ്പ കിച്ചണിൽ ഇങ്ങനെ പണി എടുത്ത എടുത്തപ്പ അവരക്കൊണ്ട് ഉണ്ടാക്കിച്ചാ ഗ്ലാസ് വാങ്ങി കൊടുത്തു ഓര് ഒട്ടിച്ചന്നു പശൊണ്ടേ
ആഹ് ആഹ് മനസ്സിലായി മനസിലായി അങ്ങനെ ചെയ്തതാലേ ആ ഞാനാണെങ്കി എട വെച്ച് ഒരു ലുലു മാളില് പോയപ്പോ അവിടെ ചെന്നപ്പോ ഇങ്ങനെ ഈ അവിടെ ഇങ്ങനെ കുപ്പിക്കാത്ത് ഇങ്ങനെ രണ്ട് മീനെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അതിന് അതിനെ നം ഈ ബെഡ്റൂമിലൊക്കെ കൊണ്ട് വെക്കാന്നവര് പറഞ്ഞത്
ആഹ്ആ അത് അത്ര നിക്കൂലാ
ആന്നോ
ആന്നേ അതിവിടെ ഇണ്ടായിരുന്നു വേം ചാവും അങ്ങനാ
തി പറഞൊ വന്നാ അങ്ങനെ ഒന്നും പറ്റത്തില്ല
വേണ്ട അതിനെ ഇങ്ങനെ കൊണ്ടുവെച്ചാൽ മാത്രം മതിയന്ന് പറഞ്ഞു. രണ്ട് മീൻ ആയിട്ട് ഒരു കുപ്പി കകത്ത് ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ച് കൊടുത്തേക്കന്ന് നല്ല രസവോണ്ട് അതിനെ കാണാൻ ഏഹ് പിങ്ക് നെറ
നെസരിച്ച് ആഹ്‌ ഇവടെ ഇണ്ടാരുന്നു അങ്ങനാ
ആഹ് ആഹ് ആഹ് ഈ പക്ഷികളെക്കെ വളത്തുന്നു
ഈ മറ്റേ അതില്ല്യ ലവ് ബെർഡ്സ് ഇല്ല്യ
ആഹ് ആ്ഹ് പണ്ട് എന്റെ വീട്ടിലുണ്ടാരുന്നു അപ്പൊ അതിന്റെയെല്ല തൂവലൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുവല്ലോ അതെ ഇങ്ങനെ പറക്കി ഞാനിങ്ങന ഡയറി ക്കത്തൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുവാരുന്ന് അങ്ങനൊക്കെ ഞാൻ ചെയ്യുവാരുന്ന് അതുപോലെ ഈ മയിൽ പീലിയൊക്കെ ഒണ്ടല്ലോ മയിൽ പീലിയെക്കെ എടുത്ത് ഡയറി കത്തിങ്ങെനെ സൂക്ഷിച്ച് വെക്കു
പണ്ടൊക്കെ അങ്ങനെ ചെയ്യരുന്നു ഇപ്പൊന്ന് ചെയ്യണില്ല്യ തോന്ന്
അഹ് ഇതക്കെ എല്ല സ്കൂളിൽ പഠിച്ച സമയത്ത് ഓരോന്നൊക്കെ ചെയ്വല്ലേ ഓരോത്തരൊക്കെ ചെയ്യുന്ന കണ്ട് നമുക്കൊരോ എന്തുവാ ശേഖരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ തീപ്പെട്ടിടെ ഈ അയിൻ്റെ ആഹ് ഒരു ബോക്സ് അങ്ങനെ കുരെ ഈ മയിൽപ്പീലി അങ്ങനെ ഈ മൊ ത്ത് അങ്ങനൊള്ള ചെല കല്ലുകള് ഇതൊക്കെ മാലയ്ക്കത്തുന്നൊക്കെള്ള മാലക്കത്തന്നൊക്കെ ഒ - ആഹ് ആഹ് മാലയ്ക്കത്ത്ന്നൊള്ള കല്ലുകൾ അങ്ങനൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ ശേഖരിച്ചൊക്കെ വെക്കുവാരുന്നു അങ്ങനെക്കെ ഓരോന്നൊക്കെ ചെയ്യുവാരുന്നു അതൊക്കെ ഇഷ്ടവാണോ അങ്ങനെക്കെ ചെയ്യാനായിട്ട് അതൊഅങ്ങനെക്കെ ചെയ്യുവോ